ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നില്ലേ ആ വീട്ടില് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു എന്തോ ഡീറ്റെയിൽസ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അതാ ഉം ഓ കൊടുത്ത ഇപ്പൊ പ്ലാന് ഒക്കെ വരയ്ക്കണെങ്കില് നമ്മുടെ എന്താ കടലിലൊക്കെ എടുത്താണെങ്കിൽ ആ തറ്റത്തുള്ള വീടൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എത്രയോ വസായിട്ടപ്പോ നോ ക്കുന്നതും ഏ ഉച്ചക്കുള്ള ഫുഡിന്റെ പ്രിപ്പറേഷനിലാണോ
അല്ല ഫുഡൊക്കെ റെഡി ആയി
ആഹ്
അത് മോൾക്ക് ബീപ്പ ആക്കിയപ്പൊ വീപ്പ് പിന്നെ കൊറച്ച് കൂടുതലാക്കിയ പിന്നെ ആ മുരിങ്ങക്ക എല കറി വെച്ചിട്ട്
ആ മുരിങ്ങിയ ഇപ്പൊ മഴയില്ലേ ഇപ്പൊ മുരിങ്ങയുടെ ഇല കഴിക്ക നല്ലതാ
വിനസരില്ല അങ്ങനെയൊക്കെ ഉണ്ടോ
അങ്ങനെ പറഞ്ഞ് കേട്ടിട്ട്
ആ ആ കർക്കിട മാസത്തില് കഴക്കരുത് എന്ന് പറയണേട്ടിട്ടുണ്ട് സമയത്ത് നല്ല മഴ അടച്ചു നിൽക്കുന്ന സമയത്ത് ഇപ്പം മഴം മെയിലും കൂടെ കൂടിയാലും നല്ല ക്ലൈമറ്റ്ല്ലേ
ആ അപ്പൊ കൊഴപ്പണ്ടാവില്ലല്ലേ
എനിക്കിഷ്ടാണ് ഇലക്കറി കഴിക്കണത്
അ
ഞാന് എന്ത് നോൺവെജ് ചണ്ടെങ്കില് അതിന്റെ കുടത്തിരി വന്നെങ്കി ചീരയോ മുരിങ്ങയൊ അല്ലെങ്കി മത്തൻ്റെലയോ എന്തെങ്കിലും ഇലക്കറി കൂട്ടും
ആ അത് നല്ലതല്ലേ ഏ എ എന്തോ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ നോക്കുമ്പളേ ഞാന ഒരു പോസ്റ്റിൽ ഇങ്ങനെ കണ്ട് ആ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഇലക്കറികളൊക്കെ കൂടുതൽ കഴിക്കുന്നത് നല്ലതാന്നൊക്കെ
തന്നെ ബ്ലഡ് കൂടാനും ഇതിനും ഒക്ക ഒത്തിരി നല്ലതാ
ഉം ഉ മറ്റാള് ഇപ്പഴും റസ്റ്റല്ലാതെ
ഇല്ലല്ല റസ്റ്റ് ഇത് നമ്മുടെഷ്ട
ആ ഉ
മോനിക്കുള്ള ഫുഡ അങ്ങനെ കൊടുക്കത് റീൽസ് ഇടേ ഇൻസ്റ്റൽ പോസ്റ്റും അപ്പൊ ഇപ്പൊ കസിൻസ്ൊക്കെ ചോദിക്കാം ഇപ്പൊ പെരുന്നാളിിനൊക്കെ ചെന്നപ്പോ അല്ല ആ ഉണ്ടാക്കത് മൊത്തം ഈ ലൈക്കിലണ മോനൊന്നും കൊടുത്തില്ല
ആ
ആ ശരീരത്തിൽ പിടിക്കൂില്ലേ പഠിച്ചണെങ്കിൽ ഒരു മിനിറ്റ് വ ഒരു വാംടങ്ങിരുന്നാലല്ലേ
നിറസ്റ്റല്ലല്ലോ നിറസ്റ്റല്ലാത്ത പണിയണന്ന് അപ്പൊ പിന്നെ എങ്ങനെയ പിടിക്കാന്ന് ശ ഇവിടെ ഞങ്ങള്ൾ ചെറുതാകുമ്പോൾ ഇതേമാതിരി ആയിരുന്ന കേട്ടോ ഇവിടെ എന്റെ ഒരു ഏജില കുറച്ച പേരുണ്ട് കളിക്കാനൊക്കെ എടുത്തടുത്തിുള്ള വീട്ടില് അപ്പം ചെറുപ്പം മുതൽ ഞങ്ങള എങ്ങനന്ന് വെച്ചാല് വീട്ടന്ന് കുളിച്ച് ഒരുക്കി പൊട്ടൊക്കെ തൊട്ട് മുടി കീർ കൃറ്റായിട്ട് പറഞ്ഞേക്കും പുറത്തിറക്കും തിരിച്ചു കേറുമ്പോ മൂക്കിലൊക്കെ ഈ ജലദോഷം വന്ന കഴിഞ്ഞാല് ഒലിക്കൂരേ അതില് വരെ പൊടിയക്കെ ആയിട്ട് മണ്ണിൽിങ്ങനെ കുളി ഇ വന്നില്ല അമ്മ എപ്പോഴും പറയൂ എന്തിന അങ്ങനൊക്ക ഒരിക്ക വരുന്നേ
സത്യയാണോ ഞാൻപ്പൊ എന്റെ മോളോട് അടിക്കുള്ള ഡയലോഗ ആണത് ഞങ്ങളെ മുന്നിലാണെങ്കിൽ ആ് ഞങ്ങള മുന്നിലാണെങ്കിൽ പുതിയ വീട്ണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സ്ഥലം മാറ്റിട്ടണം അപ്പൊവിടെ മണ്ണണ് കുറച്ച് കൂട്ടിയിട്ട്ക്കണം
ഉം ഉം ഉം
അപ്പ വെച്ചിട്ടോള്ള പണിയാ അതിൽ പോയിട്ട് കുത്തിയിരുന്ന് കഴിക്കലാ
ഉം അത് ഇങ്ങനെ ഒലിഞ് കളി ക്ക് നല്ല രസാണല്ലോ
നമ്മളത് ലൈക്കാ ഡ്രസ് ആ ഇട്ട് ഇട്ട്രു കൊടുത്തുണീച്ച്ണ്ങ്കി അതൊന്ന് ക്ളീനായി മെഷീൽ എന്തായാലും അത് വാഷ് ചെയ്യൻ പറ്റില്ല കല്ലിലിട്ട് ഒരച്ച് ഒരച്ച് ഒരച്ച് ച്ചൊരു വാത്താവും അപ്പഴാണ് നമ്മളൊക്കെ കളിച്ചു വന്ന സമയത്ത് ഉമ്മമാര് ഇത്രത്തോളം
കൊടുത്തതൊക്കെ കി കിട്ട്ന്ന്ണ്ട്ലെ അയ്യോ
പ്പ ഉമ്മമാര് പറയ്മ്പോ നമക്കൊര് വെല ഉണ്ടാവില്ല നമ്മള് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പഴാണ് ആ ഒന്ന അങ്ങനെ ചിത്രന ഒന്ന് ഒതുങ്ങിയിന്ന് നോക്ക് ഒരു ഭാത്ത് ഈ നട്ട് ഉച്ചക്കെങ്കിലും ഈ തെണ്ടി കളിക്കാതെ റയും എന്ത്
എവിടെന്ന് ഈ ചെവി കൂടെ കേക്കും ആ ചെവി കൂടെ വിടും അതാണ് ഞങ്ങടെ എന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിര്ന്ന് പഴയ ഒരു ഫോണില് അപ്പറത്തെ വീട്ടത്തെ ചേച്ചി എട് എട്ത്ത് വെച്ച്ട്ട്ണ്ടാരുന്നു അതിനാത്ത് എല്ലാരും നല്ല കുളിച്ചു കുട്ടപ്പനായിട്ട് ഈ കുറിയൊക്കെ തൊട്ടിട്ട് മറ്റേ ഭസ്മം ഒക്കെ തൊട്ടിട്ട് ഇരിക്ക എല്ലാരും ഡീസന്റ് ആയിട്ട് ഇരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെള്ളത് ന്ന് പറഞ്കഴിഞ്ഞാല് ഇങ്ങനെ ഷർട്ടൊക്കെ കീറി ട്ട്ണ്ട് ഓരോരുത്തരുടെ ഷ ട്ടൊക്കെ കീറി ചളിയൊക്കെ പറ്റി പിടിച്ച് മുഖത്തും മേത്തും ഒക്കെ ചളിആയിട്ട് ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആരുന്നു
അന്നൊന്നും നമുക്ക് ഫോട്ടോ ഒന്നും ഇല്ലല്ല അധികം എടുക്കൂലല്ലോ
ഇത് പഴയൊര് ഫോണില് ആ ചേച്ചി എങ്ങനെയാ വെച്ചാല് ഈ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്ക ക്കുന്ന ഒര് കൂട്ടത്തില അപ്പൊ ക്ലാരിറ്റി കുറവാണെങ്കിലും കാണുമ്പോ ഭയങ്കര മെമ്മറി
ആഹ് സത്യാണ്
കണ്ടിരിക്കാനൊക്കെ ഇപ്പൊ എല്ലാരുംഓരോരോ തെരക്കിലായി പോയി കുറേ ആൾക്കാരൊക്കെ ജോലിക്കൊക്കെ കേറാൻ തൊടങ്ങി
ആഹ് സത്യ പറഞ്ഞെ എനിക്ക്ക്കെ ഭയങ്കര ടെൻഷനാ ഈ പെരുന്നാള് വന്നപ്പളേ ഞങ്ങള് ഒരു നാലഞ്ച് ഫ്രണ്ട്സാണ് ഒരുമിച്ചിട്ട്ള്ളത് അതേപോലെ അടുത്ത വീട്ടിലൊക്കെ തൊട്ടുവീട്ട് ഒരു അയൽ ഒരു നാലചണ്ണം ഉള്ളെൽ ഞങ്ങൾ മൂന്നാലെണ്ണം കസിൻസ് ആണ് പിന്നെ രണ്ട് മൂന്ന് ഇതെ പോലെ തന്നെ പിന്നെ ആ നമ്മുടെ പി പിന്നെ ഹിന്ദുസായിട്ട് വീട്ടിലെ രണ്ടുപേര് അപ്പൊ നമ്മള് ഈ പെരുന്നാളൊക്കെ വര്ണ സമയത്ത് നമ്മള് അവരെ വിളിക്കാൻ പോകും നമ്മള് കുളിച്ചൊക്കെ ഒരുങ്ങി രാവിലെ പിന്നെ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വാണ്ടിട്ട് അവര് വീട്ടി പോകും അപ്പൊ ഒരാള് കൊറച്ച് പിന്നെ അവർക്ക് വീട് പണിപ്പോ കുറച്ച് ലോങ് ആയിട്ട് വാടകക്ക താമിച്ചിരുന്നത് അ അവ്ട്ത്തൊര് കാട് കടന്നിട്ട് വേണം പോകാൻ വാണ്ടീട്ട് എന്നാലും ഞങ്ങള് എല്ലാരും രും കൂടെ കൂടിട്ട് കാട് കടന്ന് ഓരെ വിളി ഓളെ വിളിച്ചിട്ട് കൊണ്ടുന്ന് ഓൾക്ക് ക്കു ഫുഡ് കൊടുത്ത് നമ്മള് തിരിച്ച് കൊണ്ടാക്കും പിന്നെ അതേപോലെ ഓണത്തിനാണെങ്കി ഞങ്ങള് അങ്ങട്ടും പോകും അങ്ങനെരുന്നു ഇപ്പ ഈ പെരുന്നാളായപ്പ ഇനിക്ക് രാവിലെ അത് ശെ എന്നും തറവാട്ടിലാവ്മ്പോ എനിക്ക് അത്രക്ക് ഫീൽ എല്ലാരും ഉണ്ടാവും പോല ഞങ്ങൾ പുതിയ വീട് മ വെച്ച് മാറി ഫസ്റ്റത്തെ പെരുന്നാള എനിക്ക് ഭയങ്കര ഒരു ഫീലിംങ്ങ് ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെ നക്ക് തോന്നാ അപ്പൊ ഞാന് എന്റെ മ കൃത്യായിട്ട് ഒര് ഫ്രണ്ടിനെ എന്റെ ഇവ്ടെ അടുത്ത് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്ററിന്റെ ഉള്ള്ക്കാണ് കല്യാണം കഴിച്ചിക്ക്ണത്
ആഹ് ആഹ്
ഇപ്പ അവൾക്ക് വിളിച്ചു രാവിലെയാ അപ്പൊ എന്നോട് എന്താടി ഈ സമയത്ത് ചോയിച്ച ഈയ്യ് മക്കളെയും കൂട്ടി പെരുന്നാള് കൊള്ളാൻ വര്വൊ ചോയിച്ചു അപ്പ ഓള് പറഞ്ഞു ആ ഓക്കെ പിന്നെ അവള് വന്നപ്പോഴ എനിക്കൊര് ആശ്
ആ ഒറ്റക്ക്ല്ല കമ്പനിക്ക് ആളുണ്ടല്ലോന്ന്ലെ ഉ ആ പഴയതൊക്കെ ഇങ്ങനെ ഓർമ്മയൊക്കെ ആയവർ
ഉ സത്യായിററ് എന്തോ പോലെ അന്ന് ആകെപ്പാട ഒരു ഒറ്റപ്പെട്ട ഫീല ആയിരുന്നു ട്ടോ മനസ്സിലാകെ
ഉ ഹസ്ബന്ഡ് പുറത്ത്
ഹസ്ബൻഡ് പുറത്തായിരുന്നു. ഞങ്ങളും അവിടെരുന്നു ഏദേശം ഒരു മാസമായിട്ടുള്ള നാട്ടിലെത്തിയിട്ട്.
ആണോ ആവ് പുറത്ത് എവിടെ
ഖത്തറിലണ്
അ ഇപ്പൊ നാട്ടില് സെറ്റില്ില് ചെയ്യുവ അതോ അങ്ങോട്ട് പോകുവോ
എനിക്ക് വിസ ഉണ്ട് ഫാമിലി വിസ ഉണ്ട് അപ്പോ ഇടടക്കക്ക് അത് പോയിട്ട്. പുതുകി വരണ്ടേ
ആഹ ആഹ അ അപ്പം പുറത്തൊക്കെ കൊറെേ ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ
ആഹ ഇപ്രാവശ്യം നാട്ടില് പോയത രസം ഇപ്രാവശ്യം അവിടെ അവിടെ കാര്യൊക്കെ ആയതോണ്ട് അത്ങ്ങ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ലോ ഖത്തറിന്ന് നേര ഒമാനിക്ക് കിട്ടും ഒമാനിൽക് അഞ്ച മണിക്കൂർ വെയിറ്റ് അവിടുന്ന് നേരെ ചെന്നൈക്ക് ചെന്നൈ നിന്ന് നാട്ട്ക്ക് ബസ്സിന് പതിമൂന്ന് മണിക്കൂർ
ഓ ചെന്നൈ ന്ന അങ്ങനെയാണെങ്കില് ട്രെയിനി നോക്കായിരുന്നില്ലേ
ട്രയിനിന്റെ ലഗേജും കൊണ്ട് മക്കളുടെ ബുദ്ധിമുട്ടാണ്
ആ അ കൊറ ്രാവൽ ചെയ് ഹെ എങ്ങനെണ്ട് പുൊറത്തൊക്കെ പോയിട്ട്
കുഴപ്പില്ല എന്ത അറിയേ ആരും ആരാ ജീവിതത്തേക്കും എത്തി നോക്കൂല പുറത്തു പോയി കഴിഞ്ഞല്ല് നമ്മളെ നാട്ട്ത്തെ പോലെ ആ്ഓര വീട്ടിലെന്താ കാട്ടണണം ഇവടെ വീട്ടിലെന്താ കാട്ടണുഅവരെപ്പോഴ എണീക്കണും ഇവടുത്തെ മക്കളെവിടെ പോകും കാര്യങ്ങളൾ നോക്കുല എല്ലാരും അവ അവൻന്റെ ജീതം
ഉം അവനവൻന്റെ നോക്കിട്ട് നടന്നാല് അത്രയും നല്ലന്നല്ലേ
നമ്മ നാട്ടിലൊക്കെ ഒരു പെൺകുട്ടി ആ സമയത്തൊക്കെ പുറത്തിറങ്ങി നടക്കണെങ്കിൽ ആ പരിപാടിയൊന്നുമില്ല എത്ര സമയത്ത് എപ്പ വേണമെിലും ഏതി വേണമെങ്കിലും നടക്കാം
ആഹ അത് കൊള്ളാ
ഒരാളും ചോദിക്കൂല്ല ഒരു ഒരാളും നോക്കൂല്ല ഒന്നുമില്ല
ഉ ഒന്നും പറയും വേണ്ട ആരും ബോധിപ്പിക്കും വേണ്ട ഉം അവിടെ ഫുഡൊക്കെയോ എങ്ങനെ ഇവിടെ
എന്ന ഞാൻ ഫുഡ്‌ നമ്മൾ ഇണ്ടാക്കല്ലേ
ആഹ ആഹ അവിടെ അങ്ങനെ
പുറത്താണെങ്കിലും നമുക്ക് മലയാളിസന് മലയാളിസിന്റെ ഹോട്ടലുണ്ട് അതുപോലെ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള ഹോട്ടലുകളൾ ഉണ്ട്
ഉം ഉം
എങ്കില്
അവിടെ ചെന്നിട്ട് എന്തേലും എക്സ്ട്രാ ആയിട്ട് ഈ ട്രൈ ചെയ്ത് നോക്കിരുന്നോ വേറെ ഏതെങ്കിലും
ഫുഡ് ഐറ്റംസ് നമുക്കും ഈ നോമ്പിനൊക്കെ അറബികകള് നമുക്ക് ഫ്രീയിട്ട് ഫുഡ് തരും അപ്പൊ ഈ പള്ളിയിലൊക്കെ ഉണ്ടാവും അപ്പൊ അവരെ ഫുഡ് ഒന്നും ഒനളെ കൊണ്ട് കയ്യിെടാ കായിക്കാൻ
ഇല്ല ആ ഒരു മസാല ഇല്ലാത്ത അതൊക്കെ
നമ്മള് കൊണ്ടന്ന കഴിഞ്ഞാൽ നമ്മള് അവക്ക് പിന്നെ ഉപ്പുമ മുളക് അധികം ചേർക്കണ്ട വരേ
പറ്റൂലന്ന്ല്ലേ ഉം അങ്ങനെ
പിന്നെ അവിടന്ന് സ്പെഷ്യലാ അതായിട്ടും ആ പിന്നെ ഇപ്പം നമുക്ക് അവിടെ കിട്ടുന്നതൊക്കെ ഇവിടേം കിട്ടും. ഇവിടെ കിട്ടുന്നതൊക്കെ അവിടയും കിട്ടുവല്ലോ.
ആ ഈ പ്രാവശ്യം പുറത്ത് എവിടെയാന്നുള്ള ഓർമ്മയില്ല ഫ്രീ ആയിട്ട് ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു.
ആ അവിടെ അങ്ങനെ ഇല്ലട്ടോ.
ഉം
ഐസ്ക്രീം ഒന്നും കിട്ടില്ല. ഉം ഇത് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലെ ഫുഡ് റമതാൻ മാസത്തിന് ഫുഡ് കിട്ടും.
ആ ആ
പിന്നെ അതുപോലെ തന്നെ പാർക്കിലേക്കും എവിടെ പിന്നെ പാർക്ക് എല്ലാം ഒക്കെ ഫ്രീ ആയിരിക്കും.
ഉം ഉം
നമ്മളെ പോലെ ടിക്കറ്റെടുക്കു ഒന്നും വേണ്ട.
കംപ്ലീറ്റ് ഫ്രീ ആണല്ലേ.
ഗവൺമെൻ്റിൻ്റാ
ഉം ഉം അവിടെ ചെന്നിട്ട് എത്ര ദിവസത്തോളം അവിടെ ഉണ്ടാകും ലൈക്ക് പോയിട്ട് വരിയാണെങ്കില്
നാലര മാസം നിന്നു ഇപ്പപോയിട്ട്
ഉം ഉം ആ
ഇവിടെ അലമ്പ് കാട്ട്. ഞാൻ അയ്ലെ പോളൂ അയ്‌ലൊക്കെ സ്‌റ്റൂള് ഉന്തി വരിയാണ്. ഞാൻ ഈ സൗണ്ട് ഇല്ലാണ്ട് ആക്കാന് ഓരോ ഭാഗത്തേക്ക് പോയിങ്ങോണ്ട് ഇരിക്കണ്
ഓടികളിക്കക്കെ ഞാൻ ആദ്യ എത്തണന്ന് അത് എനി
മോന് ഇന്റെ പുറകെ ഓടി വരാ. അത് സ്റ്റൂളി ന്റെ മോളില് കുറേ വണ്ടികളും സാധങ്ങളൊക്കെ വെച്ചിക്കണണ്ട് ഇതങ്ങട്ട് ഉന്തിങ്ങണ്ട് ഓന് ഇതൊരു വലിയൊരു സംഭവായിട്ട് വരാ. അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോ ഓൾക്ക് ഭയങ്കര ഒരു ഇത്
ആ ആ എന്നാ ചേച്ചി മോനെ നോക്കിക്കോളി എന്നാ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ